കേക്കാമോ
കേൾക്കാം കേൾക്കാം കേൾക്കുന്നുണ്ടോ
ആ കേക്കാം കേക്കാം
ആ പറയടി
പിന്നെ എന്തൊക്കെഉണ്ട് വിശേഷം
ഓ മഴയൊക്കെയാ നിറ പിന്നെ ഒന്നും ചെയ്യാനൊന്നും തോന്നതോന്നില്ലല്ലേ
ഇന്ന് ഫുള്ള് മഴയായിരുന്നോ
മുടി കെട്ട് ആഹ് ഫുഡ് മഴയില്ലെങ്കി ങ്കിലും ആഹ് നമുക്ക് ഇന്ന് വെയില് കാണുന്നില്ല ആ വെയില് അന്തരീക്ഷം ഉണ്ടല്ലോ അത് അങ്ങനൊ ആരുന്നു. ഒന്ന് മൊത്തം ഉം
അതെ ഇവിടെ വൈകുന്നേരം വല്യ മഴയായിരുന്ന് ആ പോകുന്നുണ്ട്.
ആഹ് പിന്നെ വീട്ടിൽ സുഖമാണോ ഹ ഹ വീട്ടിലൊക്കെ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ?
ആഹ് എല്ലാരും സുഖായിട്ടിരിക്കുന്നു.
ആഹ് ചേ ട്ടൻ വന്നായിരുന്നൊ ഈ ആഴ്ച്ച
ചേട്ടൻ വന്നില്ല ചേട്ടൻ ഇന്നലെ പോയതേ ഒള്ളൂ. ഇനിയിപ്പ രണ്ടു ദിവസം കഴിയും
അന്നൊ ആഹ് ആഹ് ചേച്ചി വന്നായിരുന്നോ പിന്ന ഈ ആഴ്ച്ച
ഇല്ല ചേച്ചിയും വന്നില്ല
വന്നില്ല അഹ് ആഹ് പിന്നെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞില്യോ
ആഹ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ്. എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ വൃത്തിയാക്കൽ പരിപാടി ഉണ്ട്.
ഉണ്ടോ ആഹ് ആഹ്
ഞായറാഴ്ചിം ഞായറാഴ്ചി ആണ്
ഉം നമുക്കിനീ ബസിലൊക്കെ ഫ്രീ ആവുമ്പോ ട്രിപ്പൊക്കെ പോണ്ടേ.
അതെ അതെ ഇനി കൊറേ സ്ഥലങ്ങളിലൊക്കെപ്
പോണം ഇന്നലെ നിക്ക് പോവാൻ ഏറ്റു ഇഷ്ടപ്പെട്ട സ്ഥലവേതാ
ഇനിക്ക് ഇവിടന്നാണേലിങ്ങനെ അലെങ്കി ഇപ്പപ്പോകണം എന്നുള്ള ആഗ്രഹം ത്തിവി പോകാന
ഗമിയില്
ഗവിയില് ആഹ് ഇവിടെ കൊറച്ച് എന്ന് വച്ചാ പോയി വരാൻ പറ്
പറ്റുന്ന ആഹ് ആഹ് ഒറ്റ ഒറ്റദിവസം കൊണ്ട് പോയി വരാല്ലോ
അതെ അതെ അതെ ഈ പൊന്മുടി പൊന്മുടീലൊന്നുമ്പോയിട്ട് ഇല്ല ഞാൻ
ആ അതാ തെന്മല പോയിട്ട
അങ്ങടെ പോണം തെന്മേല പോയിട്ടുണ്ട് പക്ഷെ മറ്റേ ഇപ്പം ടൂറിസമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കേറി കാടിലു
ആഹ് ഞാനും ഞാനും ഇതിങ്ങനെ കണ്ടായിരുന്നു
ആ ഞാനും അതിന്റെ കണ്ടു പക്ഷെ എനിക്കത് അവിടെ പോണംമന്നുണ്ട് ഉം ഉം നല്ലൊരു നല്ലൊരു ഭംഗി
പക്ഷെ എങ്കില് സഥാ ബസ്സില എല്ലാ ബസ്സിലൊന്നും ഇല്ലൊക്കെ പറയുന്നു ഓടിനറിൽ മാത്രേ ഉള്ളെന്നോ
അതെന്തോവാന്ന് അറിഞ്ഞൂടാ അല്ലാതെ ഫാമിലി ആയിട്ടും എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നുണ്ട്
ആഹ്
എല്ലരും ആയിട്ട് പിന്നെ എനിക്ക് ആ പറഞ്ഞോ
എന്ത്വവാ പൊന്മു അല്ല ഗവിയിലൊക്കെ ആണെങ്കില് ഏ സ്വന്തം വണ്ടില് പോവുന്നായിരിക്കും കുറച്ച്‌ കൂടി നല്ലത് നമുക്ക് കാഴ്ചകൾ കണ്ട് കണ്ട് പോവാനായിട്ടേ
ആഹ ചെലപ്പോ അതായിരിക്കും നല്ലത്‌ കാരണം ബസില് പോവാവാണെങ്കി അവരുടെ സമയത്തി നമ്മൾ തിരിച്ച് ബസില് കയറണ്ടേ
ആ തിരിച്ചു വരണം പിന്നെ എല്ലായിട ഒന്നും നർത്തത്തൊന്നുമല്ല നിശ്ചിത സ്ഥലങ്ങളിലെല്ലാം നിർത്തൂ
അങ്ങനെയുണ്ടോ
ആ അങ്ങനെ ഞാനിന്ന് എവിടോ ഇങ്ങനെ കേട്ടായിരുന്നു നിശ്ചിത സ്ഥലങ്ങളിലേ നിർത്തൂ അന്നേരം അതിലും കുറച്ചൂടി നല്ല നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകുവാന്നെങ്കില് പാസ്സ ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് കേറാല്ലോ ഫോറസ്റ്റ് അല്ലേ
അ ശരി
പാസൊക്കെ എടുത്തിട്ട് അ കേറാൻ പറ്റും പിന്നെ ഇപ്പോഴൊന്നും കടത്തിയൊന്നും വിടത്തില്ല എത്ര സമയത്തിനകം നമ്മൾ തിരിച്ചു വരണോന്നൊക്കെ ഉണ്ടായിരുന്നു
ആഹഹ
എന്ന വെച്ചാല് ഏ ഞാൻ ഇവിടുന്ന് വീട്ടുകാരെല്ലാരുട്ട് പോവാനായിട്ട് ഇങ്ങനെരു തീരുമാനം എടുത്തായിരുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഏ അവിടെ പാസ് എടുക്കണം ര നമ്മള് സീസൺ സമയത്ത് പോവാനായിട്ട് നിന്നെ അന്നേരം നമുക്ക് പാസ് കിട്ടത്തില്ല പാസ്സ് കിട്ടാതെ അതിന്റെ അകത്ത്ന്നും നമ്മളെ കേറ്റത്തില്ല
പാസ് എടുക്കാന്ന് പറയുമ്പോ വലിയ തുകയായിട്ട്
വലിയ തുകയന്നല്ല നമ്മൾ ഓൺലൈൻ ന്തോ രസ്റ്റർ ചെയ ഇപ്പ ഒരു മൂന്നാല് വർഷം ആവുന്നു ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നില്ല
ആഹ ശരി
ആ അന്നേരം അങ്ങനെ ന്നങ്ങ്നിർത്തി വെച്ചായിരുന്നേ പോവാന്നുള്ള തീരുമാനം
അതിനെ പറ്റി ഒന്ന് തിരക്കണഴ
ആഹ തിരക്കിയിട്ട് പാസ്സൊക്കെ ഉണ്ടെങ്കില് അങ്ങനെ നോക്കാാലോ
അതെ അതെ എനിക്ക് പൊന്കൂടിയ പോകണണംമെന്നുണ്ട് രാവിലെ കോടയൊക്കെയ ഉള്ള
കോട അന്നേരം അത് തലേന്നെ പോേണ്ടി വരത്തില്ലേ
വേണ്ട പൊന്മുടി നമുക്ക് അടുത്താണ് തിരുവനന്തപുരം അവിടൊണല്ലോ
അല്ല അടുത്താണെങ്കിലും കോടയൊക്കെ ഒെന്ന് പറയുമ്പം സൂര്യനൊക്കെ ഉദിച്ച് കുറച്ച്ു കഴിയുമ്പോഴത്തേക്ക കിലോ കോട വര അന്നേരം നമ്മൾ എന്തായാലും ഇവി പിന്നെ വളുപ്പിനന് ഇറങ്ങണം ര ണ മൂലോണ സമയ തക്ക
വളുപ്പിന ഒരു നാല് നാലര ആവുമ്പോ ഇറങ്ങിയാ മതി
ആഹ
വപ്പഴത്തേക്കിന് ആ ഒരു ആറ മണിയൊക്കെ ആവുമ്പോ എന്തായാലും ആറ മണിയ ആകുമ്പ എത്തുമ്പോ ഈ മഴ സമയത്ത് കുറച്ച് ചൂടെ താമസിച്ചായിരിക്കും കോടയൊക്കെ പോകുന്നത്
പോുന്നെ ആഹ് ആഹ് ആഹ
ആ ഈ
അതുമല്ല ആ അതുമല്ല മൺസൂൺ സമയത്ത് പോുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാഴ്ചകളൊക്കെ കോടയൊക്കെ ഇറങ്ങി മഞ്ഞൊക്കെ പെയ്യുന്ന പോലൊക്കെ തോന്നാനായിട്ടൊക്കെ ഈ സമയത്ത് പോുന്നായിും കുറച്ചുകൂടി നല്ലേ ചൂടിനെ കാട്ടില്ല
കൊറച്ച് തണുപ്പും കാണുവല്ലോ
തണുപ്പും കാണും നല്ല തണുപ്പും കാണും
അതെ
ആ അപ്പൊ പിന്നെയും പൊന്മുടി ഇതുപോലെ തന്നെ ബസില്ല നമ്മള് പോുന്നതെങ്കില് നിശ്ചിതമായിട്ടുള്ള സ്ഥലങ്ങളിലേ നിർത്തുകയുള്ളു കാരണം പരിധിയ ഉണ്ടല്ലോ എല്ലാത്തിനും
പൊന്മുടിൽ എനിക്ക് തോനുന്നു കൂടുതൽ പേരും പോയിട്ടുള്ള ഒരു സ്ഥലമാണ്
ആ കൂടുതൽ ആ പോവാൻ സാധ്യതയുണ്ട് നമ്മളൊക്കെ ഉള്ളായിരിക്കും പോവാത്ത ആ ഗവിയൊക്കെ കേട്ട കേട്ട് കേട്ട് കേട്ട് പോവാ തായാട്ട് തഴപ്പിച്ച സ്ഥലങ്ങളാ കാരണം ഒത്തിരി നാള് മുന്നേ ഒന്നും നമ്മളിങ്ങനെ കേട്ട് വരിചയില്ലല്ലോ ഇതൊന്നും
ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും അവിടെ
എനിക്ക് ഗെവി പോണ എന്ന് തോന്നിയത് മറ്റേ ഓടിനാറന്ന് പറഞ്ഞരു
സിനിമ ആ ആ ഓർക്കുന്നു ഓർക്കുന്നു
കിവി പോകാനുള്ളരു ആ
പക്ഷെ പക്ഷെ ഓർഡിനറിൽ കാണിക്കുന്ന കേവിനല്ല
അതെയോ
ആ കിവിയല്ല എല്ലാ സ്ഥലങ്ങളും എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നത് അത് ആത് അത് ഈ സിനിമ എറങ്ങിയ ശേഷ ഉള്ള കൊറെ ഇന്റർവ്യൂൽ അങ്ങനെ കണ്ടിട്ടുണ്ട് രവി അല്ല കാരണം ആഹ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ കോട കാണൂ ന്നു ഇല്ലലോ
അതിലെ കോട കാണാൻ ചെലപ്പം വേറെ സ്ഥലങ്ങള്ലായിരിക്കും പോയി
ആ അങ്ങനെ മൊത്തത്തിലതൻ ന്തായാലും ഗവിയിലല്ലാം ഷൂട്ടിംഗ് നടത്തിയന്ന് ഞാാനിങ്ങനെ കേട്ടിട്ട്ണ്ട് ഉള്ളേ അന്നോൊന്നും കൃത്യായിട്ട് അറിയാൻ വയ്യ
അതിനെ പറ്റി എനിക്കറിഞ്ഞൂടാ പക്ഷെ കോട വാഗമൺ ഞാന് പോയിട്ടുണ്ട് വാഗമൺ പോയപ്പം കോട കണ്ട് എന്റെ പിന്നെ കയങ്കര രസമായിരുന്നു പിന്നെ ആ ആദ്യമായിട്ടാണ് ആ അത്ര അടുത്ത് കോട കാണ അമ്മമെന്നായി അതായത് നമ്മുക്ക് ഞാൻ നിക്കുവാണെങ്കിൽ എന്റെ അപ്പറത്ത് നിക്കുന്ന ആളെ എനിക്ക് കാണാൻ പറ്റത്തില്ല അ
ആഹ് അത്രക്ക് കോടയായിരുന്നു
ആഅയ് നമ്മൾ മറഞ്ഞു പോവും
പറഞ്ഞു ആ ആ
അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണാൻ പറ്റ
പറ്റത്തില്ല പക്ഷെങ്കില് അങ്ങനൊള്ളതൊക്കെ കൊറച്ച് അപകടകരവുമാണ്
അതെ ആ അപകടവൊണ്ട്
ആഹ് രസവാണ് നമ്മള് ആ കൊക്കേടെ ന്നും വക്കിലൊന്നും പോയി നിൽക്കാതിരുന്നാ മതിയല്ലോ
അതെ അതെ അങ്ങനെ അപകടങ്ങള് വരും അല്ലാതെ ഉം ഈ സമയങ്ങളില് വണ്ടികളും അങ്ങനെ വാഹനങ്ങളങ്ങനെ വിട ത്തില്ല കാര്യം കോട കാരണം വണ്ടി ഓടി ക്കിന്നവർ
ഓ ബുദ്ധിമുട്ടായിരിക്കും ഉം ഉം അത് പിന്നെ ഇങ്ങനുള്ള സ്ഥലങ്ങളിലുവാണ് ഓഹ് അപകടങ്ങളും കൂടുതല്
അതെ അതെ വാ വാഗമൺ ഞാൻ അന്ന് പോയ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിൽ ഹിൽടോപ്പില് നമുക്ക് വ്യൂ പോയിന്റ് കാണണമെങ്കിൽ ഇന്ന സമയത്ത് പോണം ഇല്ലെങ്കിൽ പിന്നെ അത് കാണാൻ പറ്റത്തില്ല കോട കൊണ്ട് മറയും എന്ന് പറഞ്ഞായിരുന്നു
ആ അതെയോ
ചെന്ന സമയത്ത് കൊറച്ചുടെ നേരത്തെ തന്നെ കോട ഇറങ്ങി അതായത് ഒരു മൂന്നര നാല് മണി ണി ആയപ്പോ തന്നെ കോട ഇറങ്ങി
കോടയിറങ്ങി അത് നിങ്ങടെ ഒരു ഭാഗ്യല്ലേ
അതെ അതുകൊണ്ട് കോട നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി
ആണോ അത് എങ്ങനാ ഏ വീട്ടുകാരൊക്കെ ആയിട്ടാന്നോ പോയേ
ഞാനിവിടെ ഞങ്ങടെ ഇവിടെ നാട്ടിലുള്ളവര് കുട്ടികളും കുട്ടികളുടെ കൊറച്ച് പേരൻസും മാതാ
ആഹ് മാത ആഹ് ആഹ്
എന്റെ അച്ഛനും അമ്മയും ഞാൻ എന്റെ വീട്ടിന്ന് ആരും വന്നില്ല ഞാൻ മാത്രമാണ് പോയത് വീട്ടിൽ നിന്ന് വരാൻ കൊറച്ച് സാഹ ര് കൊറവായിരുന്നു കാര്യം നമ്മൾ വെളുപ്പിനെ പോയേ കൊറച്ചു നേരത്തെ നേ തെയായിരുന്നു പോയത് ആ വെളുപ്പിനെ ഒരു രാത്രിയിലേ പോയി നമ്മള് രാത്രിയിലെ ആ രാത്രിയിലെ പോയി സ്റ്റേ ചെയ്തില്ലെന്നേ ഉള്ളൂ രാത്രിയിലെ പോയി കാര്യം നമുക്ക് വെ പ്പിനെ അവിടെ എത്താൻ വേണ്ടീട്ട് രാത്രിയിലെ പോയി
ആഹ് ആഹ് ആഹ് ആഹ
അത് അങ്ങനെ ഉണ്ടായിരുന്നു രാവിലെയാണ് നമ്മൾ അവിടെ എത്തുന്നത്
എത്തുന്ന ആഹ
എന്നിട്ട് നമ്മള് ഹ ഭക്ഷണൊക്കെ കഴികുകയായിരുന്നു കയ്യില എടുത്തായിരുന്നു ഭക്ഷണങ്ങളെല്ലാം രാവിലത്തേക്കും വീട്ടിൽ നമ്മള് പൊതിയൊക്കെ കിട്ടി കൊണ്ടുവന്നായിരുന്നു
ആഹഹ
അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെലവുകൾ ഉണ്ടായില്ല ബസ്ന്റെ ആ ബസ്സിന്റെ കൂലി മാത്രമേ ആയുള്ളൂ
അല്ല അത് ഒരു ലാഭകരമായിട്ടുള്ള യാത്രയായിരുന്നല്ലോ
നല്ല യാത്രയായിരുന്നു നമ്മള് ഒരു ബസില് നമ്മൾ ഇന്ന ഇന്ന ആൾക്കാര് അങ്ങനെ കുറച്ചു പേരെ നല്ല ആൾക്കാര ആയിരുന്നു അതുകൊണ്ട് കുട്ടികള് കൂടുതലും കുട്ടികളായതൊന്നെ നമുക്ക് അങ്ങനെ ബോറടിക്കത്തില്ല
ഇല്ലായിരുന്ന ആഹ ആഹ എല്ലാരും ഒരേ താള അതില് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടല്ലയോ
ആഹ അതെ അതെ നല്ലയായിരുന്നു നല്ലൊരു അതൊരു വെക്കേഷൻ സമയത്ത് പോയതാ
പോണം ഉം നമ്മുക്ക് പിന്നെ അങ്ങനെയുള്ള യാ ത്രങ്ങളൊക്കെ നടത്തണം ല്ലേ
തീർച്ചയായും ഇനി എല്ലാടോം പോണം
ആ അതെ അതെ
ഉം
അന്നേരം ഇനി നമുക്ക് ഈ മാസോ അവിടുത്തെ മാസം ഒക്കെ ആട്ട് തീരുമാനിക്കല്ലോ യാത്രകളൊക്കെ ഇനി
തീർച്ചയായും എന്ന ശരി വെക്കട്ടെ
ആ ശരി എന്നാ ശരി ശരി